ഓഫ്
എവിടെ ഒറങ്ങിഎണീറ്റോ
ഒറങ്ങി എണീറ്റ് ഇങ്ങനെ പൊ റത്തിറങ്ങി ഇങ്ങന ഇങ്ങന വീട്ടില് കൊറച്ച് പക്ഷികളുണ്ട് നമ്മള് വളർത്തുന്ന അപ്പ അതിന്റെ ഇങ്ങനെ എന്തേലും തീറ്റ കൊടുക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ പൊറ ത്തിറങ്ങിയതായിരുന്നു
ആഹ് ആഹ് ആഹ് എത്രണ്ണണ്ട് എന്ത് എന്തു പക്ഷി ലൗ ബേർഡ്സ് ആണോ
അതെ ലൗബേർഡ്സ് ഉണ്ട് പിന്നെ വേറേം കുറേ സാധനങ്ങളുണ്ട് നമ്മള് വീട്ടില് പിന്നെ അതിനോട്ല്ല താല്പര്യമുള്ളആളാണ് ഞാനിങ്ങനെ ഈ ജീവികളെ വളർത്തുന്നത് വീട്ടിലിപ്പോ നിലവില് ഇപ്പ ലൗബേഡ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കൊറച്ച് മൊയ ലുകൾ വളർത്തുന്നുണ്ട് പിന്നെ ആടുണ്ട് പിന്നെ മീൻ വളർത്തലുണ്ട് അങ്ങനെ പല സാധനങ്ങളും വളർ ത്തി താല്പര്യമുള്ള ആളാണ് ഞാന് നിങ്ങളെ വീട്ടിലെന്ത അങ്ങനത്തെ ന്തേലു ഉണ്ടോ
ഓഹ് എന്റെ വീട്ടില്ണ്ടായിരുന്നു എന്റെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു ലൂണന്നായിരുന്നു പേര് ഒരു രണ്ട് വർഷായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു ആ ടൈമില് പെട്ടെന്ന് എന്റെ സിസ്റ്റർ ഒന്ന് പ്രഗ്നന്റായി അപ്പൊ എന്റെ ഈ പൂച്ച പൂച്ചക്ക് ഈ രോമം ചെറുതായിട്ട് കൊഴിയുന്ന പ്ര പ്രശ്നം ണ്ടായിരുന്നു ആഹ് സീനിൽ നമ്മൾ എന്ത് ചെയ്തു അവള് ഡെലിവറി ആവുന്ന ടൈമില് ഓവർ ശ്വസിക്കുമ്പോ ഈ മൂക്കിലോട്ട് രോമം കയറണ്ടാന്ന് കരുതിയിട്ട് നമ്മള് രണ്ടു മാസം ഒരു വീട്ടില് കൊണ്ടു പോയി കൊടുത്തു ആഹ് പ്രശ്നത്തിലവര് എന്തോ ഓവറായിട്ട് അതിനെ പരിപാലിച്ചില്ല മീൻസ് ആഹ് പൂച്ചയാണെങ്കി നമ്മള് ഫുഡ് കൊടുത്താലേ കഴിക്കത്തുള്ളൂ അവര് കൊടുത്തിട്ട് കഴിക്കുന്നില്ല നമ്മോട് കൊറേ പറഞ്ഞു അവര് ആഹ് വീട്ടിന്ന് ആഹ് പൂച്ച ആഹ് വീട്ടിന്ന് ഓടിപ്പോയിട്ട് ഒരു ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നമ്മൾ കൊടുത്തിട്ട് ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ ആ പൂച്ച വെശന്ന് പട്ടിണി കെടന്നു ചത്തുപോയി കാരണം അവ ആ വീട്ടിന്ന് ആഹ് ആഹ് പൂച്ച നമ്മള വീട്ടിലോട്ട് ഓടി വന്ന എന്താന്ന് അറിഞ്ഞിട്ടില്ല നമുക്കൊരു സ്ഥലത്ത് വച്ച് കി- ട്ടി ചത്ത് കിടക്ക സാധാരണ അയിന് ശേഷം ഞാനൊന്ന് നെഗറ്റീവ് പറ്റി ഒന്ന് ഡൗൺ ആയി കെടക്കുവായിരുന്നു ഭയങ്കര സങ്കട ത്തിലായിരുന്നു കാരണം ഞാനൊക്കെയാണേ പെറ്റ്സിനെ ഒത്തിരി സ്നേഹിക്കുന്ന ആളാണ്. നമുക്ക് കൊറേ പെറ്റ്സുകൾ ഉണ്ടായിട്ടുണ്ട്. പൂച്ച, ആട് പിന്നെ അതേപോലെ പശു അതേപോലെ നമ്മള് പട്ടിയെ വളർത്തിയിട്ടുണ്ട് നമ്മക്ക് പട്ടിയെ തൊടാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഞങ്ങള് പട്ടിയെ വളർത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ക്രെയ്സ് ആണ് ഈ- പെറ്റ്സുണ്ട്. എന്താ നിന്റെ വീട്ടിൽ വേറെ എന്തൊക്കെ പെറ്റ്സാ ഉള്ളത്.
ഇപ്പൊ ഞാൻ പറഞ്ഞാല് മീൻ വളർത്തുണ്ട്. മീൻ തന്നെ നമ്മളൊരു പത്ത്, പതിനഞ്ച് രീതിയുള്ള മീനുകളുണ്ട്. അത് ചെറിയ സിലോപ്പി, ചെറിയ രീതിയിൽ നമ്മളെ മീന് മുതല് പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന മീനുകളൊക്കെ നിലവിൽ വളർത്തുന്നു ഇപ്പം ഇല്ല. നമുക്ക്ഈ അടുത്ത് വരെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചാല് ഈ ഇത് മീനുകളൊക്കെ നമ്മള് ചെയ്യല് ച്ചാല് നമ്മള് കച്ചവടം ചെയ്യുന്ന രീതിയിലാണ് നമ്മള് മീനെ വളർ ത്തല് അത് കൊറച്ച് നമ്മളെന്താവും. ഭക്ഷണം പറ്റുന്ന സാനങ്ങളൊക്കെ എന്താകും അത് നമ്മള് മാർക്കറ്റിലേക്ക് കൊണ്ടു പോയി കൊടുക്കുന്ന ആ രീതിയിൽ നമ്മ മീനുകളെ ചെയ്യാറ്. പിന്നെ നമ്മുക്ക് വീട്ടില് പശുക്കൾ ഉണ്ട്. പശുക്കൾ ഒരു പത്ത്, പതിനഞ്ച് പശുണ്ട് നമുക്ക് അതിൽന്ന് പാല് കിട്ടൽണ്ട് പാല് നമ്മൾ. നമ്മളെ രാവിലെന്ന ഒരാളെ നമ്മള് ഏൽപ്പിച്ചിട്ടുണ്ട്. പാല് കറക്കാനായിട്ട്. അദ്ദേഹം വന്നിട്ട് അദ്ദേഹം പാല് കറക്കും. നമുക്കൊരു പത്ത് എല്ലാ ദിവസവും ഒരു പത്തു നൂറ് വീട് വീടുകളിലേക്ക് ഇത് എത്തിക്കാന് ഒരു പരിപാടി ഇതൊക്കെ ഉണ്ട്. വരാ അപ്പൊ അമ്മ അതൊരു ഒരു സമ്പാദിക്കുന്ന വഴിയാണ്നമ്മളെ വീട്ടുകാര് പിന്നെ മറ്റൊന്ന് ആടുംണ്ട്. ആടും എന്നു വച്ചാല് ആട് ഇപ്പം വളർത്തണ് അതിപ്പോ കുറച്ച് ഒന്ന് വയസ്സായ കുറച്ച് ഒരു പ്രായമായാൽ നമ്മള് കച്ചവടം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാറ്. പിന്നെ ഈ ഒരു അടുത്ത് പോത്തുണ്ടായിരുന്നു പോത്ത്ന്നെ ഈ പെരുന്നാളിന്റെ സമയൊക്കായപ്പോൾ നമ്മളെന്തായും അതിന് ആളുകൾ കച്ചവടം ആളുകൾ ചോദിച്ചു വന്നപ്പോൾ, അതിനെ അങ്ങനെ കച്ചവടം ചെയ്യുകണ്ടായിരുന്നു അപ്പൊ ഇത് എനിക്ക് ഇൻക്കും അതുപോലെ എന്റെ ഉപ്പാക്കൊക്കെ നല്ലൊരു താല്പര്യത്തിലാണ് ഇങ്ങനെ ജീവികളെ വളർത്ത. അതിന് നല്ല രീതി ഈ രീതി ഇങ്ങനെ ഭക്ഷണം കൊടുത്തിട്ട് വളർത്തിട്ട് അതിനെ കച്ചവടാക്കുക. അത് ഒരു നെലക്ക് നല്ലൊരു കാര്യണ്. ഇപ്പം എന്താന്ന് വെച്ചാ നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റും. നമ്മള ചെറിയ വയസ്സിൽ കുറഞ്ഞ പൈസ കൊടുത്തിട്ട് വാങ്ങ എന്നിട്ട് നല്ല പരമാവധി തന്നെ ഫുഡ് മറ്റ് തീറ്റയും മറ്റ് എല്ലാ പരിപാലനും കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു വിലക്ക് നമുക്ക് അതിനെ കച്ചവടമാക്കാ എന്ന് പറയുമ്പോൾ അതൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രീതിയിൽ, ഭയങ്കര ഒരു താല്പര്യം ഉണ്ടാക്കുന്നു. അല്ലെ ഒരു ഉത്തേജനം ഒരു പ്രോത്സാഹനം നൽകുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയൽ സമ്പാദിക്കാ എന്നുള്ളത്. അപ്പംന്ന് വെച്ചാൽ ഇതിന്റെ ഒരുപാട്, ഒരുപാട് പ്രയാസം പക്ഷെ കറക്റ്റ് ഇങ്ങൾ പറഞ്ഞെ പൂച്ചന്റെ വിഷയം പറഞ്ഞ പോലൊ അതിനെ കൃത്യമായിട്ട് പരിപാലിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പലപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരുപാട് ജീവികൾ ചത്തു പോയിട്ടുണ്ട് അത് കൃത്യമായ പരിപാലനം കിട്ടാത്തതു കൊണ്ടാണ് ചത്തുപോയതെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയത്. അപ്പോ ഇതിന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് ഇത് കൃത്യമായി പരിപാലനം വേണം ഇപ്പൊ എല്ലാ ജീവികളും വ്യത്യസ്ത രീതിയിലേ കാര്യംണ്ടാവാം അത്ണ്ടാവാ എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു രീതിയാവുമ്പോ നമ്മളെന്തോ അതിന് കൃത്യമായ രീതിയിൽ നമ്മള് പരിഗണിച്ചു കൊണ്ട് അതിന് എല്ലാവിധം ഭക്ഷണം കൊടുക്കണം അതിന് കൃത്യമായ ഉറക്കണം. കൊടുക്കേണ്ടിവരും. ഇപ്പം ചിലപ്പോ ചില ജീവികൾക്ക് ചില ഭക്ഷണം പറ്റില്ല അവർക്ക് അവരുടേതേക്കാണ്ട ഒരു ഭക്ഷണ ക്രമീകരണം ഉണ്ടാവും. ആഹ് രീതിയക്ക ഉണ്ടാകും. അപ്പൊ അത് നമ്മ മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി പഠിക്കണം. അതിന് അനുസരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയൊക്കെ നമ്മളെന്തണം നല്ലതാണ് അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്. ഇങ്ങനെ ഭക്ഷണ ക്രമീകരണങ്ങളിലൊക്കെ അമ്മള് ജീവികളോട് കാണിക്കുന്ന ആ ഒരു മനോഭാവം അതിന്റെ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്.
സത്യം പറഞ്ഞാ ഈ പെറ്റ്സിനൊക്കെ വളർത്തുകയാണെങ്കിൽ നമ്മള് നമ്മളെ മക്കളൊക്കെ എങ്ങനെ നോക്കുന്ന ആ ബേസിൽ വേണം നമ്മൾ മൃഗങ്ങളിൽ. കാരണം അവർക്കും നമ്മള് ഫുഡ് കറക്റ്റ് ടൈമിങ്ങിൽ കൊടുക്കണം. എന്ത് സംഭവമാണ്. അതിന് പറ്റിയ മരുന്ന്. അതിന് പറ്റിയ വാക്സിനേഷൻ എല്ലാം ഒര നമ്മുക്ക എങ്ങനെ ചെയ്യുന്ന അതേപോലെ അതേപോലെ മൃഗങ്ങളും കൊടുക്കണം അല്ലെങ്കി അതിന്റെ ആ ആരോഗ്യത്തിനും കുറേവളരെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം എന്താ വച്ചാ ഈ പശുക്കളാണെിൽ തന്നെ ഈ പാല് തരുന്നുണ്ട് നമുകു പശുനും ഈ കറക്ട് ടൈമിൽ നമ്മൾ അയ്ന് ഫുഡ് കൊടുത്താല ടൈമിൽ പാ കിട്ടത്തുള്ളൂ എന്തിനാല ഇപ്പ നമ്മളൊരു പൂച്ചയ വളർത്താണങ്കി തന്നെ ഒരു പട്ടിയെ വളർത്താണങ്കിൽ തന്നെ കറക്റ്റ് ടൈമ വാക്സിൻ കൊടുത്തിട്ടില്ലെങ്കിൽ അത് നമ്മള് മാന്തുക എന്തെങ്കും ചെയ്തൽ അത് അവിടെ പോയിസൺ ആകും അത്പോലെയുള്ള അസുഖങ്ങൾ ക്ക് ചാൻസ ഉണ്ട് മെയിനായിട്ട്ഉണ്ട് കാരണം എന്താന്ന ചോയ്ചയ്ഞാ ഈ നമ്മളെ നഖം തന്നെ നമ്മള് മേത്ത് ത ട്ടുമ്പോ മെയിനായിട്ട് ചെറിയ പൊയിഷൻ ആവാറുണ്ട് ആ ഭാഗത്ത് ഒരു മൃഗത്തിന്റെ നഖം തട്ടോ അല്ല കടി കൊള്ളുയാണെങ്കിൽ അത് വലിയ അസുഖത്തിന്റെ പ്രശ്നകവും അതുകൊണ്ട് നമ്മള എങ്ങനെയാണ് നോക്കുന്നത് നമ്മളെ നമ്മളെ അച്ഛനമ്മമാരെ എങ്ങനെ നോക്കുന്നു അതേ ബെസിൽ വേണം നമ്മളെ ആ പെറ്റിനെ നോക്കാന് അതേപോലെ മെയിനായിയിട്ട് പറയുമ്പോ എന്റെ ഫാമിലിത്തെ പോലെ പെട്സിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് പെറ്റ് സ് റഞ്ഞാ ജീവൻ കളയുന്നവരാ കാരണം ഒരു പൂച്ചാണ് ശരി ഒരു പട്ടിയാണെ ശരി ഞങ്ങളെ വീട്ടില് കുറെ കോഴികൾ ഉണ്ടായിന്ന് പണ്ട് പക്ഷെ ഇപ്പൊ ഒരു അതിന് കൊറെ ഏയ്ജ് ആയിട്ടൊക്കെ ചത്തുപയി അങ്ങനെ നമ്മള് അതേപോലെ നീ പറഞ്ഞ പോലെ നമ്മള് കുറെ വിറ്റിട്ടുണ്ടായിരുന്നു മീൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് പക്ഷെ മെയിനയ്ട്ടുള്ള സങ്കടം എന്താന്ന് വെച്ചാ നമ്മൾഈ ഒരു പശു വളർത്താെ ആടിന വളർത്താെന് നമ്മൾ ചെർ ർപ്പ മുതലേ ആ പശുവിനെ വലുതാക്കി കൊണ്ടുവന്ന് കുറെേ വളർത്തി വളർത്തി നമ്മൾ ഈ കൊടുക്ക് ണ ടൈമി ന്നാ ഒരു എത്ര മാ ക്യാഷ് കിട്ടാന്ന് റഞ്ഞ നമുക്ക് ഓക്കെയ നമുക്ക് അതൊരു വ്യാപാരായിട്ട് കാണാം പക്ഷെ നമ്മള് നമ്മളെ വീട്ട്ത്തൊരു പെറ്റിനെ എന്തിനാണ് ശരി വേറെരാൾക് കൊടുക്കുമ്പോ നമുക്ക് മനസ്സിലൊരു സങ്കടം ഉണ്ടാവുമ്പോ ഉണ്ടാവാറുണ്ട് ആരാണിപ്പോലും അതിന് അതിനെ ഇനി പോ പെരുന്നൾക്ക് അറക്കാൻ കൊടുക്കാണെങ്കിലും വേറൊൾക്കു കൊട് ക്യാഷിന് വേണ്ടി വിൽക്കുണെങ്കി തന്നെ ശരി നമ്മള് എത്ര കെയർ ചെയ്ത് വലർത്തിയ മൃഗ ആണെങ്കിലും നമുക്ക് അവിടെ ഒരു സങ്കട വരാൻ ചാൻസ്ുണ്ട് കാരണം മെയിനായിട്ട് നമ്മള് നമ്മളെ വീട്ടിലൊരു അതിതിനെ പോലൊരു പെറ്റിനെ വളർത്തി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ഒരു മൃഗത്തെ നമ്മള് ഒരു മറ്റൊരു വ്യക്തിക് മറ്റുള്ളൊരു വ്യക്തിക്ക് വിൽക്കുമ്പോൾ അത് മനസ്സിന് ഒരു വളരെ താങ്ങാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടാവു കാരണം ഉണ്ടാവാറുള്ളത് അതുപോലെ എനിക്ക് മെയിനായിട്ട് ഞാൻ പണ്ട് ഈ ഗപ്പി നെ മെയിനായിട്ട് വളർ ത്തിട്ടുണ്ട് ഗപ്പി മീൻസ് ഈ രണ്ട് ഗപ്പി അഞ്ചു രൂപക്ക് വിക്കും ച അന്ന് അന്ന്ക്കെ പറയുമ്പോ അതൊരു ക്രേസ് ആയിട്ട് തന്നിട്ടുണ്ട് ഒരു എല്ലാരും പറഞ്ഞു ഈ ലഹരിമാരി മീൻസ് കുറെ ഗപ്പിനെ വളർത്താ ഗപ്പിങ്ങിനെ പെറ്റ് പെരുകി പെറ്റ് പെരുകി നമുക്ക് ഓരോരു നമ്മള് കാണാൻ വരും അത് വാങ്ങിക്കും ഇത് വാങ്ങിക്കും അതേപോലെ യ്യ് പറഞ്ഞില്ലേ ക്ക് മൊയൽ ഉണ്ടായിരുന്നു ഈ പെറ്റ്സ് പറഞ്ഞ ആർക്കും ഇത് ഞാൻ എവിടെയും കേ ശ്രദ്ധിച്ചിട്ടില്ല ആർക്കും ഈ പെറ്റ്സിന് ഇഷ്ടം ഇഷ് ടല്ലാ എന്നുള്ള കാര്യം കാരണം എല്ലാർക്കും ഈ പെറ്റ്സിനെ ഒരു ഭയങ്കര ഇഷ്ടത്തോട്ക്കണ കാണണ ഒരു സംഭവമാണ് സത്യല്ലേ എന്താണ് അന്റെ അഭിപ്രായം അണക്ക് പെറ്റ്സിന ഈ ദെ ഇഷ്ടല്ലാത്ത പെറ്റ്സ് ഏതേലും ഉണ്ടോ
ആ പെൻ പെൻസിനെ പറ്റി പറയുമ്പോൾ നമുക് ആൾക്കാക്ക് ചെല പെറ്റ്സിനെ ഇഷ്ട ണ്ടാവുല്ല അത് ചെലോ പലപലർക്കും അവരുടെ സ്വഭാവത്തിന് അനുസരിച്ചാണ് ഇൻ്റെതില് നമ്മള് നല്ല രീതിയിൽ പരിപാലിച്ചോണ്ട് ഇഷ്ടപ്പെട്ട് വളർത്തുന്ന പെറ്റ് സുകള് അത് വളർത്തികളൊക്കെ അതിന് നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടും ഇപ്പ ചെല ആളുകൾ നമുക്ക്പ്പോ ഇപ്പോരു ഇപ്പത്തെ ഒരുപാട് വീഡിയോകളില് കാണാം ചെല ആളുകൾക്ക് വല്ല്യ വല്ല്യ രീതിൽ വല്ല്യ ഫാമുകുകള് ഉണ്ടാവും വളർത്താള്ള സ്ഥലങ്ങളുണ്ടാകും അവിടെ പാമ്പുകളെ വളർത്ത്ണ്ട് ചില ആൾുകാര് വലിയ വലിയ വലിയ പാമ്പുകള് അവയ ഇണ ചേർന്ന് അവ യൊക്കെ എന്താ ഒരു കൃത്യമായി പരിപാലിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പപാമ്പുകളെ പിന്നെ മറ്റുള്ള ഒരുപാട് വിഷങ്ങളുള്ള ഒരുപാട് ജീവികള വളർന്നുന്ന ആൾക്കാര്ണ്ട് ങ്ങനെ കണ്ട അറപ്പ് തോന്നുന്ന ഒരുപാട് ജീവികൾ വളർന്നു പക്ഷെ അവർക്ക്ച്ചല് അവർക്ക് അതില് താല്പ ര്യണ്ട് അതാണ് അവര് വളർത്തുന്നട്ടോ പക്ഷെ പലപ്പോഴും ഞാന് ചെല ജീവികളെ കാണുമ്പോ ചെല ഇച്ച് തീരെ താല്പര്യപ്പെടാ ജീവികളുണ്ട് അഥവാ അത്ള്ളത് സത് സത്യതാണ് സത്യം ഒരു സത്യാവസ്തേണ് എല്ലേ ജീവികളേം എനിക്ക് പറ്റൂല ഞാന് ചെല ജീവികള് മാത്രേ എനിക്ക് താല്പര്യൊള്ളൂ അതിനെ താല്പര്യള്ള ജീവികളെ ന്താകും അതിനെ കൃത്യമായ രീതിയില് ഞാൻ പരിപാലിക്കും അതിനെ എല്ലാ ത്തില്ള്ള ഭക്കണ ഭക്ഷണോം മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനെ ഒരു ഏഹ് നല്ല രീതിയിലെത്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെങ്ങള് പറഞ്ഞത് ഒരു കാര്യാണ് എന്തച്ചാല് നമ്മളൊരു ഒരു പ്പൊ ഒരു ചെറുപ്പം മുതലേ നമ്മള് ഭക്ഷണം കൊടുത്ത് വളർത്തി അതിനെല്ലാ പരിപാലനം കൊണ്ട് ഇപ്പൊ ഇന്റെ വീട്ടിലൊക്കെ ഉള്ള ഒരു വസ്തുത ഇ ചെറിയ വയസ്സിൽ ആടുകളെ കൊണ്ട്രും ആടുകളെ ചെറിയ വയസിലായിരിക്കും കൊണ്ടര അപ്പൊ അതിന് വ വൈകുന്നേരായ നമ്മളയിനേം കൊണ്ട് നമ്മള് തീറ്റാങ്കൊണ്ടോകും അതൊക്കെ കഴിഞ്ഞ് ഒരു രാത് ത്രി വീട്ടിലെത്തും അങ്ങനൊരു രണ്ട് മൂന്ന് കൊല്ലം മ്മളങ്ങനെ ആടിന്റെ വെയ്താ ആടിന്റെ പിന്നാലെ ങ്ങനെ അതിന്റെ ഭക്ഷണം അതിന്റെ മറ്റ് ക്രമീകരണക്കെ നോക്കി ങ്ങനെ നടക്കും എന്നാ പിന്നീട് ഒരു പ്പൊ പ്പൊരു അഞ്ച് ആറ് വർഷം കഴിഞ്ഞ മ്മളെന്താവും അതിനെ കച്ചവടാക്കുമ്പോ അത് സ്വാഭാവികാണ് ഒരു മനുഷ്യത്വുള്ളൊരാക്ക് ഇത്തരം മൃഗങ്ങളുള്ള സ്നേഹം കൊണ്ടുവര്ണൊരു ഒരു സങ്കടം അത് മനുഷ്യന്റെ മനസ്സില് വരാറുണ്ട് കാരണം നമ്മളത്രത്തോളം ഒരു സ്ഥ ഒരാളുമായിട്ട് നമ്മള് ഒരാള്ന്നല്ല ഒരു വസ്തുവമായിട്ട് നമ്മള് സ്നേഹത്തിലായല് അയിന് നമ്മള് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടാല് പിന്നെ സ്വാഭാവികം നമ്മള്ന്നകന്നു പോകുമ്പോണ്ടാവുന്നൊരു ഒരു വേ വിരഹ വേദന ന്ന് പറയും ആഹ് ഒരു വേദന നമ്മക് ക്കെന്താ മനസ്സില്ണ്ടാവും എന്നിരുന്നാൽ പോലും അത് ഇതൊക്കെ ഇ ഇതിന്റെ പറഞ്ഞിട്ട്ള്ള കാര്യങ്ങളാണ് ഇങ്ങനെ വളർക്കണം വളർത്തണം അത് പിന്നീട് കച്ചവടം ചെയ്യ അല്ലെങ്കി ചെലോല് അധികം പല ഇതി പല വീടിലെ ഞാൻ കണ്ടിട്ട്ണ്ട് ചെലോര് സ്വന്തം അവര് എല്ലാവിധത്തില് ക്രമീകരണങ്ങളും ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തും എന്നാ പിന്നിട് ചെലർ അവർ സ്വയം വീട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണ ആൾക്കാരൊക്കെ നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടാവാ ഈ ആടുകളെ വളർത്തണൊക്കെ അവര് പിന്നീട് വീട് വീടുകളില് എന്തേലൊക്കെ പരിപാടി ണ്ടാകുമ്പോ ആടിനറക്ക കോഴിക്കള വിഷയങ്ങ കോഴികളൊക്കെ ചെല ആൾക്കാര് വീട്ടിലെന്തേലും പരിപാടി ണ്ടാകുമ്പോ ആ കോയിനേ അറക്കാ അതും നല്ല കാര്യാണ് കാരണം അത്രേം പൈസ ചെലവ് നമ്മക്ക് കൊറക്കാം പൊറത്തുന്ന് കോഴികളെ വാങ്ങുന്ന ആ ഒരു വ വെല നോക്കുമ്പോ ങ്ങനെ വീട്ട് തന്നെ ണ്ടാക്കിയ സാനങ്ങളാകുമ്പോ അതിന് നമ്മക്ക് പിന്നെ ചെല നമുക്കെന്താച്ചാലേ ഇങ്ങനെ വീട്ടില്ണ്ടാക്കിയ സാനാകുമ്പോ സ അതില് വിഷാംശം കുറയുംന്നിള്ളതാ നമ്മക്കറിയാം ഇപ്പൊ ഒരുപാട് കോഴിക്കളാണെലും മറ്റേ കാരാളൊക്കെ ഒരുപാട് വിഷടിച്ചിട്ട് ബ്രോയിലർ കോഴികളൊക്കെ വിഷയങ്ങള് നമ്മക്കറിയാം അയിനൊക്കെ ഭയങ്കര മരുന്നടിച്ച് കേറ്റിട്ടാണ് ഇത്രേം ഏറ്റി ഞമ്മളെങ്ങട്ട് ഇങ്ങട്ട് എത്തണത് അപ്പൊ ഞമ്മള് ഞമ്മളെ വീട്ടില് ഞമ്മളെ നാടൻ ഭക്ഷണം കൊടുത്ത് വളർത്തി വല്താക്കുന്ന വസ്തുക്കള് അത് ഞമ്മളതന്നെ കഴിക്കുമ്പോ ആട് അത് നമ്മള് തന്നെ കയ്ക്കുബൊൾ അത് ആരോഗ്യത്തിനാണെങ്കി നല്ല കാര്യാണ് ന്ന്ള്ളേണ് പിന്നെ ഞാനി ഒരു അടുത്തട്ട് വേറൊരു പദ്ധതി ഇങ്ങനെ പ്ലാൻ ചെയ ഒരു ഉദ്ദേശണ്ട് ഇങ്ങനെ ഒന്ന് വല്യരു വല്യൊരു ഒരു സ്ഥലം വാങ്ങീട്ട് അവിടെ മൊത്തം വല്യൊരു ഫാമു മോഡല് മൃഗങ്ങളളെ വളർത്താനൊരു പ്ലാനിണ്ട് പ്പൊ കുതിരനൊക്കെ വാങ്ങാ പ്ലാനിണ്ട് അപ്പൊ ഇത്തരം ഇതിന് വേണ്ടി ഞാന് ഒരുപാട് ഇപ്പ പൈസിം ഭയങ്കര ചെലവാണ് ഇപ്പൊ കുതിരന്റെക്കെ മാർക്കറ്റ് വാല്യൂ ഒരു വെല ചോയിച്ചപ്പോ ഏകദേശം അഞ്ചു ലക്ഷക്കെ ഓല് കുതിരക്ക് വെല പറയുന്നത് അങ്ങനെച്ചല് ഇൻക് താല്പര്യാണ് താല്പര്യണ്ടേ നമ്മളെന്തും ചെയ്യണം ന്നല്ലേ നമ്മളെ താല്പ ര്യത്തിനാണ് പോണങ്ങനെ അപ്പ ഇതിന് വേണ്ടി ഞാനിപ്പോ അങ്ങനെ ഒരുപാട് ഇങ്ങനെ കൃത്യമായ ഒരു ഒരു പ്ലാൻ ണ്ടാക്കൊണ്ടിരിക്കാണ് ഒരു വല്യ വല്യൊരു ഒരു ഫ ഫാം ണ്ടാക്കിട്ട് അതില് വ്യത്യസ്ത ജീവികളെ വളർത്താന്ന്ള്ളത് ന്താച്ചാ പൊറത്തുള്ള ആൾക്കാർക്ക് കാണാ പറ്റുന്ന ആൾക്കാർക്ക് ഇത് കണ്ടുപോകുന്ന രീതിയാണല്ലോ ഇണ്ടാക്കാ ന്നുവെച്ചാ ആൾക്കാർക്ക് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന അങ്ങനത്തൊരു രീതി ഇണ്ടാക്കാനിനി പ്ലാൻ ചെയ്യണ്ടേ അപ്പൊ ഈ ഒരു വിഷയത്തിലെന്താ പറയിപ്പിച്ച് ചമ്മളെ ചെല ആൾക്കാരൊക്കെ ചെയ്യണ കാണല്ലോ ഇങ്ങനെ വല്യ വല്യ ഫാമ്കള്ണ്ടാക്കും. അവര് ആ ഒരു ഫാമിനെ കച്ചവടം മോഡലാക്കാ അതവ ആൾക്കാര് കാണെങ്കിൽ ടിക്കറ്റ് കാരണം കൊടുത്ത് കാണാകാ അപ്പൊ ഈയൊരു വിഷയത്തില് ഇങ്ങക്ക് എന്താണ് സംസാരിക്കാനുള്ളത്?
ഏ് എന്റെ നാട്ടിലുണ്ട് ഇതേമാതിരി ഒരു ഫാമുണ്ട്. ഈ കോഴികള് ആടുകള് എന്തിന് പറഞ്ഞാ ഈ കുതിരകള്ണ്ട്. കാരണം ഞങ്ങളൊരു തിരുവിഴാകുന്ന് ഫാമെന്ന് പറയും. ആ ഫാമിലാണെൽ കൂറെ കുതിരകളുണ്ട്. പറഞ്ഞാരി ഈ ഫാമിലി ഇദേവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏ ഒരു കു കുതിരകള് അതേപോലെ മുയലുകള് ഈ കോഴികളന്നെ ഈ പലതരത്തില് ഇണ്ടാവൂലേ ഒരു രണ്ട് മൂന്ന് നാലെട്ട് ഡിസൈൻ ടൈപ്പില് ഈ ഷൂ ഇട്ട് നടക്കുന്ന കോഴി. അതേപോലെ ഈ പ്രാവണെങ്കിലും അങ്ങനെ കുറേ ടൈപ്പില്ലേ ഞാനിത് സത്യം പറഞ്ഞ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫാമുകള. ആഹ
ആ എന്തായാലും ഇത് വലിയൊരു വെല്യരു വല്യ ടോപ്പിക്ക കൂറേ സംസാരിക്കാനുള്ള വിഷയാണ്. ഈ വളർ ജീവികളന്നല്ലേ. നമുക്ക് ഒഴിഞ്ഞൊരിക്കുമ്പോ നമുക്ക് എന്തവ സംസാരിക്ക
അതെ. ഏതെല്ലും ഫ്രീ ആവുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഓക്കെന്ന. ശെരി.